മ്
ആഹ്
എന്താ പരിപാടി എന്താ വിഷ് ശേഷം സുഖം ഫുഡ്‌ കഴിച്ചോ
ആഹ് ഫുഡൊക്കെ കഴിച്ചു കഴിച്ചിട്ടിരിക്കര്ന്ന് ഉം
ഹോ ഗ്യാസ് തീർന്നിട്ട് ഒരു രക്ഷേല്ല ഗ്യാസ് തീർന്നിട്ട് ഒരേക്ഷയില്ല ഗ്യാസിനാണെ വെലേം കൂടി
ആണോ
എഹ് ഉം വിറകും കിട്ടാനില്ല വേറെക് വേറെക് വേറകടുപ്പില്ല ഗ്യാസിലാണെല്ലാം അപ്പൊ ഗ്യാസ് കിട്ടാനില്ല ഗ്യാസിന് ഇപ്പന്താ മറ്റേ യുദ്ധം കാര്യങ്ങളൊക്കെ ഉള്ളോണ്ട് ഗ്യാസ് ഭയങ്കര ക്ഷാമല്ലേ അവിടെയൊക്കെ ഗ്യാസ് കിട്ടാനുണ്ടോ
ഇവിടാ ആഹ് ആഹ് കൊഴപ്പില്ല ബുക്ക് ചെയ്തിട്ട് ഇപ്പ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങക്ക് കിട്ടിയത്
മ്മ്
മ്മ്ഹ് ഇവിടെ വിറകടുപ്പില്ല വിറകടുപ്പ് ഇണ്ട് പക്ഷെ അത് വെളിയിലാണ് പക്ഷെ നമുക്ക് കത്തിക്കാൻ നമുക്ക് വെറക് കിട്ടാനില്ല ഇവിടെ
മ്മ്ഹ
എന്താ പ്രശ്നം അതായത് ഞാൻ ഗ്യാസിലാണ് ചെയ്യു
നമ് നമ്മുടെ ഇവിടെക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി ഗ്യാസിനെ ഗ്യാസ് കിട്ടാൻ ഇപ്പണ്ട് ബുക്ക് ചെയ്ത് നമ്മള് എടു എടുത്ത് കഴിഞ്ഞ് നാല്പ്പത്തഞ്ച് ദിവസം കഴിയാണ്ട് അടുത്ത ഗ്യാസ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല ഇവിടെ കടകളൊക്കെ മിക്ക കടകളും നമുക്ക് ഗ്യാസ് സിന്റെ ക്ഷാമം കൊണ്ട് അടച് പൂട്ടിയിട്ട് ഇപ്പം ഏഹ് ഹോട്ടലുകളിലൊക്കെ വേറാകാക്കി
ഹോട്ടലുകളൊക്കെ അടച്ചല്ലോ വല്യ ഹോട്ടലുകളൊക്കെ ഇപ്പ അടച്ചു അതുപോലെ തന്നെ ചായക്കും ഉദാരപ്പെട്ട ചായക്കും ഇപ്പൊ വില കൂട്ടിത ഇവിടെ ചായക്ക് പതിനഞ്ച് രൂപയാക്കി
നമ്മള് ഇവിടോരു ഫ്രണ്ട് നമ്മുടെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ചായ കുടിക്കാൻ കേയറിയിട്ട് ഒരു ചായ ഒരു കടി അമ്പത് രൂപ അപ്പൊ അവര് ചോദിച്ചു ഇതെന്താ ഇങ്ങനെന്ന് ചോദിച്ചപ്പോ പുള്ളി പറയാ ഗ്യാസിന് വില കൂടിട്ടില്ലേ അപ്പ ഞാ മൊത്തത്തിൽ കൂട്ടിയതാന്ന് ഒരു ചായ ഒരു കടി അതായത് ചായ ഒരു പഴമ്പോരി കഴിക്ക ച്ചെന് അമ്പത് രൂപയായി അപ്പൊ ഇരുപത്തിഞ്ച് ഇരുപത്തിഞ്ച് ചായക്ക് ഇരുപ് അല്ല മുപ്പതും ഇരുപതും ചായക്ക് ഇരുപതും കടിക്ക് മുപ്പതും അമ്പത് രൂപ അപ്പൊ അപ്പ ആഹ് ആഹ് ഫ്രണ്ട് ചോദിച്ചു നിങ്ങള് എന്താ ചേട്ടാ ഇത് ഇങ്ങനെ എന്ന് ചോദി അതെ അത്‌ ഗ്യാസിന് വില കൂടിയൊണ്ടേ ഗ്യാസ് കിട്ടാണില്ലല്ലോന്ന് അപ്പൊ ചോദിച്ചു മൊത്തത്തിൽ കൂട്ടിയതാണോ ചോദിച്ചു അല്ല ഞാൻ തന്നെ കൂട്ടിയതാന്ന് പറഞ്ഞു കഴിച്ചിട്ട് പോവുന്നില്ലേ എന്ന് വിചാരിച്ച് അവൻ അനങ്ങാണ്ട് ഇറങ്ങിപ്പോവും അതാണ് അവസ്ഥ ഇവിടൊക്കെ ഗ്യാസ് കിട്ടാൻ എന്ത് ബുദ്ധിമുട്ടാന്നറിയോ ആൾക്കാർ ഓടി നടക്കുവാ ഗ്യാസിനെ ഇപ്പൊ പണ്ടത്തെ പോലെല്ലല്ലോ വെറകടുപ്പ് വെറകിലുള്ള കാര്യങ്ങളോ ഒന്നുല്ലല്ലോ വെറകിനും വില കൂടി ഇപ്പെ ഗ്യാസിനു വില കൂടിയൊണ്ട് എല്ലാരും ഹോട്ടലുകാരൊക്കെ വീണ്ടും ഹോട്ടൽ തുറക്കാൻ ഒരാഴ്ചയൊക്കെ അടച്ചിട്ടിട്ട് വീണ്ടും ഹോട്ടിൽ തുട തുറക്കാൻ വേണ്ടിട്ട് വെറകുകൾ കൊണ്ട് ഇറക്കുമ്പോഴ്ത്തേക്കും വെറകിനും വില കൂടി ഇപ്പൊ ഭയങ്കര വെലയ
ഉം
ഉം
ഇപ്പം ഗ്യാസൊക്കെ ഇപ്പം ഏകദേശവൊക്കെ കൊഴപ്പം കൊഴപ്പം ഇല്ലാന്നല്ല പറയുന്നെ എന്നാലും കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ട് പിന്നെ മറ്റേ ചെറിയ കുറ്റികളൊന്നും കിട്ടുന്നില്ലാര്ന്നല്ലോ അപ്പൊ അതൊക്കെ കൊടുത്തു തൊടങ്ങി എന്നൊക്കെയാണ് പറയുന്നത്
ഉം പക്ഷെ നമുക്ക് എ പ്പഴും മാറി മാറിയിട്ടൊന്നു ഇല്ല നമ്മളെല്ലാം ഈ ഗ്യാസി തന്നെയല്ലേ ഇപ്പൊ മുപ്പത് നാപ്പത്തഞ്ചു ദിവസം കഴിയാണ്ട് നമുക്കൊരു കുറ്റി ബുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതന്നെ എല്ലാം ഇപ്പൊ മറ്റേ യുദ്ധവും കാര്യങ്ങളുവൊക്കെ ഉള്ളത് കൊണ്ട് ഉം അവിടുന്ന് കപ്പ ല്കളൊന്നും ഇങ്ങോട്ട് വിടാത്തോണ്ടേ ഗ്യാസ് കണ്ടെയ്നറുകളും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ
അതെ അതെ
ഉം ഉം ഓരോ ദുവസം ചെല്ലും തോറും സാധനങ്ങൾക്കൊക്കെ വെല
അതെ അതെ സത്യം
വെല കൂടി വെല കൂടി ഉം ഹോട്ടലുകളിലൊക്കെ ഇപ്പൊ എന്താ തോന്നുന്ന വെലയ
അതെ
കറക്റ്റ് അവര് ഒരു കറക്റ്റായിട്ടൊരു റെയ്റ്റ് അല്ലെങ്കി ഒരു അസോസിയേഷൻ തീരുമാനിച്ചൊരു റേറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇടുന്നോന്നു ഇല്ലല്ലോ ഇപ്പഴ ഇപ്പറത്തെ കടയി ചോദിക്കുമ്പോ ഒരു വെല അപ്പറത്തെ കടയി ചോയ്ക്കു മ്പോ ഒരു വെല അങ്ങനെയാണ്
അതെ
ഉം എല്ലാ സാനങ്ങൾക്കും പിന്നെ ഏഹ് മൊത്തത്തില് അവര് ഗ്യാസ് കൂ കിട്ടാനില്ലാന്നും പറഞ്ഞിട്ട് മൊത്തത്തിലങ്ങ് വെല കൂട്ടിയേക്കുവാ സാധാരണക്കാരായ ജനങ്ങള് എങ്ങനെ താമസിക്കും ജീവിക്കും എന്നൊന്നും അറിയില്ല
വെറകാണെങ്കി ഇപ്പൊ കിട്ടാനു ഇല്ല
ഉം നമ്മള് ബുക്കെയ്യുന്നെ അനുസരിച്ചിട്ടൊന്നും അല്ലാന്ന് തോന്നുണു ഇപ്പൊ ഗ്യാസിന്റെ ഇപ്പ നമ്മള് പറയില്ലേ നമ്മളിന്നൊരു പത്താം തീയതി ബുക്ക്‌ ചെയ്തു അടുത്ത പത്താം തീയതി യ്യാവുമ്പോ മുപ്പത് ദിവസാവും ഉം പിന്നൊരു പതിനഞ്ച് ദിവസം കൂടി കഴിഞ്ഞ ബുക്ക് ചെയ്യാന്ന് പറയില്ലേ പക്ഷെ അങ്ങനെയല്ല പോലും ഇവർക്കെന്തോ ഡെലിവറി കോഡ് കാര്യങ്ങളൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരവിടെ ബുക്കിങ് സ്വീകരിക്കുന്നതെന്നോ അല്ലാ സിസ്റ്റത്തില് അപ്ഡേഷൻ കൊടുക്കുന്ന എന്നോ അങ്ങനെ എന്തൊക്കെയാ അറിയാൻ കഴിയുന്നത് അപ്പൊ നമുക്ക് ഭയങ്കര
ഉം ഞങ്ങള് കഴിഞ്ഞ ദിവസം ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ആഹ് ഇപ്പം രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് മിഞാന്ന് വന്നത് അപ്പൊ അവര് പറയുന്നത് ഒ. ടി. പി വരും ഒ. ടി. പി വന്ന് കഴിഞ്ഞാലെ അവര് നമുക്ക് ഗ്യാസ് കൊണ്ട് തരുവൊള്ളോന്ന്
ഉം
അങ്ങനെയെക്കെയാ പറയുന്നത്
ഗ്യാസ് കിട്ടാനില്ലാത്തോണ്ട് ഞാൻ കഴിഞ്ഞ മാസം ഗ്യാസ് എടുത്തത് രണ്ട് മണിക്കൂർ പോയി ക്യൂ നിന്നിട്ടാ ഗ്യാസില്ല ഗ്യാസിന്റെ വണ്ടി സ പേ എന്താ മറ്റേ നമ്മുടെ ലൈനിലി കൂടി പോയിട്ട് ഗ്യാസിൻ്റെ വണ്ടി പിന്നെ തിരിച്ച് വിളിച്ചു അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഗ്യാസ് അവിട്ന്ന് ഏതോ ആൾക്കാര് ഇങ്ങനെ കൂടുതൽ എങ്ങനെക്കോ നിക്കല്ലേ. ആർക്കും കിട്ടാല്ല എവിടെയക്കോ ഇള്ള ആൾക്കാര വണ്ടി വിളിച്ചട്ട്ക്കേ ആൾക്കാര് വരുന്നേ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അ പ്പുറള്ള ആൾക്കാരൊക്കെ വണ്ടിയും വിളിച്ചിട്ടാണ് ഗ്യാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഗോഡൗണ് അയിന്റെ അടുത്ത് വരുന്നതേ
ഓഹ് ഓഹ്
ഉം അത്രക്കും ക്ഷാമമാണ് ഇപ്പം ഹ് ചെ എല്ലാ വീടുകളിലും തന്നെ വെറകടുപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പഴയ രീതിയിലേക്ക് ഇപ്പം പാചകങ്ങളക്കെ മാറി
അതെ അതെ അതെ
ഉം ദറകിലേ അടുപ്പിലാണ് ഇപ്പ എല്ലാം.
വെറക് കത്തിക്കാൻ പുറത്ത് കത്തിക്കാൻ ഒരു ഒര അട് പ്പേ ഉള്ള് ഇങ്ങനെ അതിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അടുപ്പാണ്. ആ അപ്പം ഇല്ലോ പിന്നെ ഈ ഒരട്പ്പുല്ലേ ഉള്ളൂ. വെറക് കിട്ടാനില്ലാത്ത ബുദ്ധിമുട്ട് കൊണ്ട് പിന്നെ ഗ്യാസില് തന്നെ
ഉം
അത് കാരണം കൊഴപ്പില്ല ചോറൊക്കെ കുക്കർന്റെ അകത്താ വെയ്ക്കുന്ന.
ഉം
വേവ് കൂടിയ ചോറ് വേവ് കൂടിയ അരിയാണെങ്കി ഒരു വിസില് അടിപ്പിച്ചിട്ട് എറക്കി വയ്ക്കും. പിന്നെ മറ്റേതാണെങ്കി വിസിലടിപ്പിക്കത്തില്ല റേഷനരിയാണെങ്കി വിസിലടിപ്പിക്കത്തില്ല ഒന്ന് തളച്ച് ഇങ്ങനെ വരുമ്പം തന്നെ ഓഫ് ചെയ്ത് വെക്കും അങ്ങനെയക്ക.
അപ്പ ഇൻഡക്ഷൻ കുക്കറും കാര്യങ്ങളും ഒണ്ടോ?
ഇൻഡക്ഷൻ കുക്കറൊന്നും ഇല്ല ഗ്യാസ് ഗ്യാസ് തന്നെ ഇല്ല. ഗ്യാസ് ഗ്യാസ്
നമുക്ക് ഇവടെ ഗ്യാസ് മാത്രേ ഉള്ള് വെറകടുപ്പില്ല. ഇൻഡക്ഷൻ കുക്കറും ഒന്നും ഇല്ലാത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ പൊറത്ത് വെറകടുപ്പ് ഇണ്ടാക്കാനുള്ള സൗകര്യം ഇല്ല.
ഉം
പിന്നെ നമുക്ക്ന്ന് വെച്ച് കഴിഞ്ഞാ വെറക് വെറക് വാങ്ങാൻ പോവാൻ അങ്ങനെല്ല വെറക് സമയ ഇല്ലല്ലോ പറമ്പിന്ന് പെറക്കാൻ പോകാൻ വ എ പോന്നൊണ്ട് രാവിലെ പോകുന്നോണ്ട് വെറക് പെറുക്കാ പോവാനും സമയില്ല. അങ്ങനൊരവസ്ഥ അപ്പ ഗ്യാസ് തന്നെ ആകുമ്പോ അതില് പിന്നെ വെള്ളം ചൂടാക്കലൊന്നും ഇപ്പ നമ്മള് വെറകിലേക്ക് അല്ല ഗ്യാസിലേക്ക് ആക്കിട്ടില്ല. അതും കൂടി ആയ പണിയാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പെട്ടു പോയി ഇന്നട്ട് ഞാന് ഇപ്പഴും അത് തന്നെയല്ലേ ഇവർക്ക് തോന്നിയ റൈറ്റ് ഇവർക്ക് തോന്നിയ വിലയാന്നേ ഇടുന്നേ ഗ്യാസ് ഗ്യാസിനക്കെ. തൊള്ളായിരത്തി ചില്ലറ രൂപേ ആ തൊള്ളായിരത്തി ചില്ലറ രൂപയായി ഒരു നമ്മുടെ വീടുകൾല്ള്ള പാചക സിലിണ്ടർന് കടകൾല്ള്ളേന് അയ്നിം കൂടുതലാന്ന് തോന്നുന്നു.
തൊള്ളായിരത്തി പത്തായി
ഉം
തൊള്ളായിരത്തി പത്താണ് തൊള്ളായിരത്തി പത്താണെന്ന് തോന്നുന്ന് തൊള്ളായിരത്തി പത്തല്ലേ തൊള്ളായിരത്തി മുപ്പത്
കടകൾലൊള്ളതിന് അതിലും കൂടുതല കടകളൾലൊക്കെ പഷെ ഗ്ലാ ഗ്യാസുറ്റിന്റെ എണ്ണം കൊർച്ചില്ലേ സ്കൂള്കൾലൊക്കെ കറക്റ്റ് കൊടുക്കണന്നൊക്കെ പർ കൂള്കൾലൊക്കെ കറക്റ്റ് കൊടുക്കണന്നൊക്കെ പറയിന്നിണ്ട് ഉം
ഉം സ്കൂളുകളിലെ പിള്ളേർക്ക് ഉച്ചഭക്ഷണം കൊട്ക്കണ്ടേ
ആഹ് കടകള്ള് കുറ്റീന്റെ എണ്ണം കൊർച്ചു അവർക്ക് ഇത്ര കുറ്റ്യെ കൊടുക്കാൻ പാടുള്ളൂന്നൊള്ളു മറ്റേ പണ്ട് അങ്ങനെ അല്ലായ്രുന്നല്ലോ ബ്ലാക്കിനൊക്കെ കിട്ട്വാരുന്നല്ലോ
അതെ അതെ അതെ
ഇപ്പ എങ്ങും ബ്ലാക്കിനും കിട്ടില്ല ബ്ലാക്കിനൊക്കെ കിട്ടണങ്കിൽ ഇരട്ടിൻ്റെ എര്ട്ടി പൈസ കൊട് തോന്നു പക്ഷെ അങ്ങനെ കിട്ടോന്നുല്ല ഉം എന്താ എന്താന്ന് നോക്കും ആഹ് ഒര് ഗ്യാസ്ന്ന് പർഞ്ഞ സാനം കണ്ടുട്ച്ചിട്ട് ഇപ്പ മൻഷ്യൻ ഉം എല്ലാ സൗകര്യങ്ങളു ആയി അതില്ലാണ്ട് ഇപ്പാർക്കും ജീവിക്കാനും പറ്റുന്നില്ല ഉം ആ ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്ക്യ
അതെ
ഇതില്ലാതെ വര്ന്നവസ് ഥെ ശരി വെറെകെട്പ്പക്കെ തിരിച്ച് വരട്ടെ അതായ്രിക്കും ഒന്നും കൂടെ നല്ലത് പണ്ടത്തെ പോലെ ഹെൽത്തി ഫുഡ്ഡും വെറകട്പ്പും മറ്റേ എന്താ പറയാ അൽഫാമും മന്തിയും കൂ അ അങ്ങനെള്ളെ സാനങ്ങളൊക്കെ മാറ്റീട്ട് സാധാ നാച്ചുറൽ ഫുഡ്ഡക്കെ വെറെകടുപ്പില് വെച്ചിട്ട് അതൊരു ശീലൊവാകണ ഇനി ഉം പണ്ടത്തെ ശീലം മാറീട്ടിപ്പം പുകയില്ല മറ്റേതൊക്കെ വ പൊക ചൊവക്
പണ്ട് പണ്ട് നമ്മക്ക് മറ്റേ കുറ്റിയെട്പ്പ്കളക്കെ ഇണ്ടായിര്ന്നല്ലോ കുറ്റ്യയെടുപ്പുകള് പൊടിയൊക്കെ നറച്ചിട്ട് അത് പറ്റി പക്ഷെ ഫാസ് യിട്ട് നമുക്കെല്ലാം ചെയ്ത് എടുക്കായിര്ന്ന് പെട്ടെന്ന് പെട്ടെന്നന്നെ പിന്നെ അതുപോലെ ഇപ്പതൊന്നും ഇല്ലാ തോ
ഗ്യാസ് ഗ്യാസിന് വെല വന്നൊടൂടി റോക്കറ്റടുപ്പളും കാര്യങ്ങളുംന്നൊക്കെ പർണിട്ട് പുതിയ പുതിയ ഫീച്ചറുകൾ കെ എറക്ക്ന്നിണ്ടല്ലോ അട്പ്പിന്റെ പുതിയ പുതിയ വേർഷൻസൊക്കെ വര്ന്നിണ്ട്
ആഹ് ആഹ്
ഉം
അതെ ഇപ്പ ഇപ്പ വെക്കിന്ന വീടികൾക്കെല്ലാം മറ്റേ അട്പ്പൊണ്ട് മറ്റേ പുതിയ മോഡേൺ രീതീല അട്പ്പൊക്കെണ്ട് ഇപ്പ
ഉം ഉം ഉ ഉം ഇന്നാ ശരി ഓക്കെ
ഉം ശരിയെന്നാ ഓക്കെ